ആഹ്
ഹലോ
ആഹ് കേൾക്കല്ലേ
ഇപ്പം കേക്കാം
ആഹ് ആഹ്
എന്താ ചായ കുടിച്ചിട്ടില്ല
ആ ഇണ്ടാക്കി വെച്ച് എവിടാണ് ഏത് സൈടാ മലപ്പുറം ആണോ ട്രിവാൻഡ്രം ആണോ ആ പാലക്കാട് ആഹ് ആഹ് എന്റെ ഒരു ഇണ്ടാക്കിയാ
രാവിലെ അപ്പംണ് ദോശ
ദോശ ആഹ് ആഹ് ആഹ് ഇത മ ക്കളൊക്കെ ആ ഇന്ന് സാറ്റർഡേ ആണല്ലേ
ആ സ്കൂൾ മദ്രസ ഉണ്ട് മദ്രസ പോയിക്കാ
മദ്രസ ആഹ് ആഹ് രാവിലെ പോണോ ഇപ്പ അത്
ആ ചെറിയ ആൾക്ക് രാവിലെയാണ് ഏഴ്‌ മണിക്ക്
ഉം ഉം ഉം ഉം രാത്രി ആ വൈകുന്നേരം
മ്മ് മ്മ്
ആ ആ വേറെന്താ ഞാന് ഞാന് ഇല്ലില്ല ഞാനും ടീച്ചറാണെ ഇതാ ഞാ വേ വിളിച്ചട്ട് ട്ടെടുക്കാതായിപ്പോ പിന്നെ ഇതായ അത് ഇത് പോകും. ആഹ അത ഓ ഓ കൊഴപ്പമില്ല കുഴപ്പില്ല ആഹ ഇന്ന് ടീച്ചേഴ്സിന് പോണംോ ഉഉം പിന്നെ ഞാൻ ചെന്നൈയിലാണ് ഇല്ല അപ്പൊ അപ്പൊ.. പിള്ളേർക്കുണ്ട് ക്ലാസ് ക്ലാസ് ഉണ്ട് വലിയ സ്റ്റുഡന്സിന്റെ ക്ലാസ് ഉണ്ട് മ് ടെൻത് പ്ലസ് വൺ പ്ല ടു ഒക്കെക്ലാസ് ഉണ്ട് ഉം ഉം ട്ടോ ആഹ എനിക്കുണ്ട് അല്ലാതെ സ്കൂളിലെ കുട്ടികൾക്കുണ്ട് ഉം ഉം ഉം പിന്നെ ദോശക്കെ എന്തട്ടോ സാമ്പാറാ
കെങ്റോസ്‌റ്റിണ്ട്
ആമ്മ അഹ് ഹ ഹ അത് ഇവിടത്ത ഞായറാഴ്ചൊക്കെ ചെന്നൈയിലൊക്കെ അങ്ങനെയാണ് ഉ ഇത് നോൺ വെജ് നമ്മള് ഞായറാഴ്ച ആരിക്കുമല്ലോ എടുക്ക ക്കണ
ഒഴിവുള്ളദിവസങ്ങളവുലെ
ആ ആ അതുകൊണ്ടല്ലോ മോളെ ഇവിടെ എവിടെന്ന് വെച്ചാല ഉ.. ഞങ്ങളുടെ ഏരിയന്ന് പറഞ്ഞ ഇതാണ് ബ്രാഹ്മിൺസ ആാണ്
തന്നെ ആഹ മറ്റുള്ള ദിവസങ്ങളിൽ പറ്റണ്ടാവൂലല്ലേ
അയ്യോ രക്ഷയില്ല മീനും കൂടെ വാങ്ങിക്കാറില്ല നാട്ടിൽ വരുമ്പോഴാണ് മീന ഞങ്ങള ഡിസ്റ്റൻസണ് ഞക് ബീഫ് ബീന നക്ക്കഴിഞ്ഞു ഇതണ പക്ഷെ വരാൻ പറ്റില്ല അല്ല നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല മോളെഅവർക്ക് അറിയാൻ പറ്റില് നമ്മള് ഈ കുക്ക് ചെയ്യുമ്പോഴ അയിന്റെ മണംവരും ബീഫൊന്നും ഒരുരക്ഷയില്ല ഹി-ഹി-ഹി-ഹി ബുദ്ധിമുട്ടന്ന്വച്ചാ അവര് പൂജചെയ്യണവരാ പൂജ ചെയ്യണവരാണപ്പൊ നമ്മളായിട്ടതിനൊരിത് വേണ്ടല്ലോന്ന് വെച്ചിട്ടാ അതന്നെ ചിക്കൻന്ന്വെച്ച ചെലപ്പൊ സ്വിഗ്ഗിയിലോഡർചെയ്തിട്ട് എങ്ങാനും ഇതാകും തോ അല്ലെങ്കിലത്രേ ഇതായിട്ട് പിന്നെന്നാലും അവർക്ക് മണംപോകും കൊഴപ്പുല്ല എന്തെയ്യാൻപറ്റും ഹെ -ഹെ-ഹെ-ഹെ ആയി ആ എന്നിട്ട് രണ്ടാഴ്ചയെ നിന്ന് ടീച്ചർമാർക്ക് ലീവ്ണ്ടായിരുന്നോള്ളോ അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പൊ റിട്ടൺവന്നു ഹ്മ് പിന്നെ വേറെയെന്താ മക്ക് മക്കളൊക്കെത്രയില ഇപ്പോ
മക്കള് ഒരാളൊന്നിലും ഒരാള് ആറിലുആണ്
ആറിലാണ ആഹ് വലിയതായിട്ട് കൊഴപ്പൊല്ല എന്റെയൊക്കെ പ്ലസ്ടു ഒക്കെയ ആ ഈടെ അതേ ടെൻഷനാണ് ഇവിടെ ഇതെന്നെയാണവരും പഠിക്കണേ നമ്മടെ മലയാളികളുടെ സ്കൂളില് ഹാ ആ മലയാളി മാനേജ്മെന്റാണ് അതുകൊണ്ടെന്താ വല്യ കൊഴപ്പോല്ലാതെ പഠിക്കനണ്ട് ഇവിടത്തെ മറ്റേ തമിഴ്ടീച്ചേഴ്സൊക്കെ ഒരുവക വാകയാണ് മോളെ എല്ലാരും മലയാളടീച്ചേർസൊക്കെ നന്നായിട്ട് പഠിപ്പിക്കും അവർക്കറിയാലോ അവിടത്തെ ഇത് ഉം-ഉം-ഉം ആഹ് നന്നായിട്ട്ന്ന്ച്ചിവിടെ സെറ്റിൽഡായവര് പിന്നെ ഇവിടെ സെറ്റിലായവര് ന്റെ ഭാര്യയും അങ്ങനെ കെട്ടി കല്യാണംകഴിച്ച് വന്നവര് അങ്ങനെയൊക്ക ഉം ഞങ്ങള് എന്റെ ആ അവിടെ ആലുവയാണ് വീട് എവിടെയാ പ്രോപ്പറ് പാലക്കാടെന്നെയാണോ
അല്ല പാലക്കാടല്ല
ആഹ് എന്റെ കസിന്ണ്ട് ഞാൻപറയട്ടെ അതെവിടെയാണ് കഞ്ചിക്കോട്
ആഹ് ആഭാഗത്തൊന്നു അറിയില്ല
ആ അങ്ങടെ അവിടെല്ല അല്ലേ
അല്ലല്ല ഞങ്ങൾ പട്ടാമ്പി ഭാഗത്താ
പട്ടാമ്പി ഓ ഓ അവിടെയാണ് ഉം അപ്പൊ ഇങ്ങ ഈ സൈഡ് ഒന്നും വരാറിലെ അപ്പൊ നിങ്ങളൊക്കെ
ഇല്ലല്ല അങ്ങട്ട ആ ഭാഗ അങ്ങോട്ടൊന്നും ആ ഭാഗത്തേക്കൊന്നും കൂടുതൽ ആയിട്ടുവരാറില്ല
ആഹ ട്രിവാൻഡ്രം നിങ്ങൾ അവിടെയൊക്കെ പോവാറുണ്ടോ ശെരിക്കും പോവാറില്ലേ അവിടെയെങ്ങണ്ടു ഭീമപള്ളിയൊക്കെല്ലേ
ആഹ ആ അറിയ ഫോണിലൊക്കെ കണ്ടിട്ട് അറിയാണ്ട്
ആഹ പോയിട്ട് ആഹ ആ് അതാവരങ്ങോട്ട് പോവാനായിട്ട് ബുദ്ധിമുട്ടാ ആആ ഉം ഇവിടെ പിന്നെ ഞങ്ങൾ ടൂർ പോയിട്ടുണ്ടോ നിങ്ങളടെ
ആ ആ ആ് അവിടെ ഒരു പള്ളിയുണ്ട് നാവൂര് ഒരു പള്ളിയുണ്ട്
ഞങ്ങളടെ വേളാങ്കണ്ണി പള്ളി അവിടെ എടുത്താ ഡിസ്റ്റൻസ് കുറവാ ആ അതെ അതുകൊണ്ട് കുഴപ്പമില്ല
ആഹ നാവൂർക്കൊക്കെ ഇവിടന്ന് ബസ് ട്രിപ്പൊക്കെ ഉണ്ടാവലുണ്ടേ വെക്കേഷൻ ടൈമിലൊക്കെ അങ്ങനെ പോയിട്ടില്ല ഇതുവരെ ഇവരെപ്പൊക്കെ അങ്ങനെ നമ്മുടെ അടുത്ത രാജ്യത്ത് അങ്ങനെ പൊന്നാനി ഈ ഭാഗത്തൊക്ക ഒക്കെ പോയി ബീച്ച്
ആ പൊന്നാനി എനിക്കറിയാം പറഞ്ഞകേട്ടിട്ടുണ്ട്
ഉണ്ട് അപ്പ അവിടെ പോയി അവിടെ അങ്ങനൊക്കെയള്ള സ്ഥലങ്ങളിൽ പോകും
ആഹ ആഹ് ആഹ് മലമ്പുഴ
എപ്പോഴും പോയിട്ടുണ്ട്
ആഹ ഞങ്ങൾ എപ്പോഴും വന്ന സ്ഥലായിരുന്നു. എന്നുവെച്ചാ ആ കസിന്റെ വീട്ടിൽ വരും ഇപ്പാ എന്തെങ്കിലുമൊക്കെ ഇതിന് വരുമ്പോക്കെ അവിടെയും വരുമായിരുന്നു മലമ്പുഴ പിന്നെ വെ യെടാ
പി ആഹ് ആഹ് നെല്ലിയാമ്പതി അവിടെയിപ്പം ഞാൻ പോയിട്ടില്ല ഇവിടെ ക
ആഹ് അതെയല്ലേ ആഹ് പോണോടെ ലൈഫ് ഒന്നല്ലേള്ളൂ എവിടെങ്കിലും ഒക്കെ ചെറിയ വലിയ ടൂർ അല്ലെങ്കിലും ചെറുതായി ട്ടുണ്ടങ്കിലും ഒക്കെ പോണം
ഉം ആഹ് അങ്ങനെയൊക്കെ പോവലുണ്ട് പിന്നെ ഒന്ന് ചെറുതായിട്ടൊക്കെ പോക്കും പിന്നെ ആ ടൗണിലൊക്കെ പോയിട്ട് ഉം ടൗണിലൊക്കെ പോയിട്ട് സ്റ്റ്‌ എപ്പോളെലുമൊക്കെ പട്ടാമ്പി അങ്ങനെ ടൗണുകളിൽ പോയിട്ട് മാളുകളിലൊക്കെ പോയിട്ട് കുട്ടികളെ പൈ അവിടെ തന്നെ ഉണ്ടല്ലോ അങ്ങനെ ഓര്ക്കു പറ്റിയ കളിക്കണോക്കെ അങ്ങനെ
ഉം നിങ്ങടെ അവിടേം മാൾ ഒക്കെണ്ടല്ലേ പാലക്കാട്
പട്ടാമ്പി ഭാഗത്ത് അവിടെ കണ്ട് മാള്
അതെയല്ലേ ഉം ലുലൂന്റെന്നേ മോനെ
ലുലു നെസ്റ്റക്കെ ഇണ്ട് ലുലു പട്ടാമ്പി ഇല്ല ആ റെസ്റ്റോറന്റ ഉണ്ട് ആ അപ്പൊ അവിടെ
അതൊക്കെ അതൊക്കെ അധികയിട്ടില്ലന്നോള്ളു ഞാൻ അങ്ങനെ കേട്ടറിവില്ല ശരിക്കും പറഞ്ഞ ആഹ് അതാ ആഹ്
മ്മ് പിന്നെ ഇവിടെണ്ട് പെരിന്തൽമണ്ണ അവിടെ അവിടെ അങ്ങനെ ഒന്നുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ഓഹ് ഓഹ്
ഏഹ്
അപ്പൊ എങ്ങനെ സമയം കഴിയും ഇപ്പോ കൊച്ചുങ്ങ പോയി കഴിഞാല്
സാ സമയം നമുക്ക് വീട്ട്കൾക്കും പണിയുണ്ട് പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ തയ് തുന്നും
അതല്ലേ അമ്മ ഏറ്റവും വലിയ കാര്യം അതാ തയ്ക്കണം തയ്ക്കാനായിട്ടൊരു ഇത്ണ്ടെങ്കിലും എന്ത്‌ സുഖമാണ്
അപ്പൊ ഞാൻ എന്റെ മാക്സികള് ചെറുതായിട്ട് ന ത്ക്കും പുറത്തുള്ളരൊക്കെ മേക്സി ഷെയ്പ്പ് ആക്കാനും പിന്നെ ചുരിദാറ് അങ്ങനെയൊക്കെ ചില്ലറ പണികൾക്കൊക്കെ കൊട്ന്നര പ്പ അതൊക്കെ ചെയ്തൊടക്കും ചെറുതായിട്ട് പ്പരു വരുമാനം അങ്ങനെ ഇ
ഉം ഓ പിന്നെയാ
ഉം പിന്നെ വീട്ട്ത പണി അങ്ങനെ ക്കയിട്ട്ങ്ങനെ പോകും ഉം ടീച്ചർപ്പ വർക്ക്യ്യാൻ പോവാണോ
ആ ഞാ പോവാണ് സ്കൂളോട്ട് പോവാ
ആ എങ്ങനെ പോവ ബസ്സിലോ
ബെസ്സില പോണത് മ്
അപ്പപ്പം ഫുഡ്ഒക്കെ കഴിച്ച പോവവുലെ ആ ഞ് ഉച്ചക്ള്ളത് കൊണ്ടൊവുലെ
ഉച്ചക്കുള്ളത് ഞാൻ വന്നിട്ടേ കഴിക്കാതെ ഉം
പ്പഴ വരാ ച്ചെക്ക്
ഞാനൊരു മൂന്നര അയ് മൂന്നര
ത്ത പോണത്
ഉം എല്ലാരും കഴിച് വെച്ചിട്ട് പോണത് ശെ മോന് ക്ലാസ്ണ്ടായിരുന്നെ
ആ
ആ നാല് നാലര നാലര മണിക്കൊക്കെ ആ നാല് നാലര നാലര മണിക്കൊക്കെ എഴുന്നേറ്റ് ഞാൻ വൈന്നേര ട്യൂഷൻ എടുക്ക ഉ ട്യൂഷൻ എടുക്കണ്ട് മോളെ
അതു വീട്ടിലോ
വൈന്നേരം ആ അപ്പൊ പിന്നെ വീട്ടില് വച്ചിട്ട് നമ്മുടെ വീട്ടില് വച്ചിട്ട് ന അത് നാലര രട്ട് ഒമ്പേരവരെ ഉണ്ട് നൈറ്റ്‌ അല്ലാതെ ഈ സം റ്റള വൊണ്ട് മാത്രന്നും പറ്റൂല മോളെ വാടക കൊടുക്കണോ നിറയ ഇത് ഹസ്ബന്റ്ണങ്കിൽ നാ ട്ടില്ലാണൊ അവരോ ടെ വക്കീലായിട്ട് വർക്കയ്യാണോ
അതെ ആ ഉ അവ രണ്ടു പേര ഒന്നും ഇല്ലപ്പൊ
ആ വരൊ മാ തുത്തിലൊക്കെ വരൊ നിറയ കടുണ്ട് മോളെ ആദ്യന്നും ജോലിക്കൊന്നും പോവില്ലായിരുന്നു അഹ് ആ ഇല്ലഹേ ആ ത്തിയോ അഹ് ബിസിനസ് ആയിരുന്നു പുള്ളിടെ ആഹ് പുള്ളിയട മെയിൻ അത് കഴിഞ്ഞു ബിസിനസ് എല്ലാം അതിനു പൊളിഞ്ഞു പാളിസായി ഇതായി
ജോലി അങ്ങനെയൊക്കെ ഇതും ഉണ്ടായിട്ടാണോ അങ്ങ പോവാ
അതാ ഇല്ല അതാണന്ന് വച്ചാ ആരെ കീഴിൽ വർക്ക് ചെയ്യണത് ഇഷ്ടമല്ലാന്നും പറഞ്ഞിട്ടാണ് ജോലിക്ക് പോകാതിരിക്കണെ എന്നിട്ട് ചെയ്ത് ലാസ്റ്റ് ഇതാക്കിയത് റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു
ആഹ് അത് ചെലപ്പം പൊട്ടും ചിലപ്പം വിജയിക്കും അതാണ്
ഏയ് ഭയങ്കര ഫ്ലോപ്പ് ആയി പോയി മോളെ അതില് അതിലാ നിറയെ കടം വന്ന് പിന്നെ ഞങ്ങള് ഇവ്ട വന്ന് അവരവിടെ നിന്ന് കടം വീട്ടാണ് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റ് കടക്കാരൊക്കെ വീട്ടില് വന്ന് ഭയങ്കര പ്രേശ് കഴിഞ്ഞപ്പോ ഞാനും മക്കളും ഇങ്ങട് പോന്നു ഞാൻ അവിടെണ് വർ ചെയ്തൊണ്ടിരുന്നേ നിങ്ങളുടെ ഒരു മാനേജ്മെന്റ് സ്കൂളില് ആയി ഒരു പതിനേ പത്രണ്ടു വർ അവിടെ വർക്ക് ചെയ്തേ അത് കഴിഞ്ഞു പിന്നെ അവിടെന്ന് ഇങ്ങട് പോന്നു അങ്ങനെ കാര്യങ്ങള് ട്രാജ കുട്ടികളാണല്ലോ ലൈ
മുന്നോട്ട് പോവ ഓരോരുത്തർക്കും ഓരോരോ ബുദ്ധിമുട്ടാണ് ഞമ്മള് നമ്മൾക്ക് ഉം നമ്മള് വിചാരിക്കും ഞമ്മക്കുള്ളു ബുദ്ധിമുട്ട് പക്ഷെ നമ്മള് മറ്റുള്ളവരെ കണ്ട് മറ്റുള്ളവരെ ഞമ്മൾ ഒറ്റനോട്ടത്തിൽ നമ്മൾ പുറത്തൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവൂല പക്ഷെ
ഒരു പ്രശ്ന ഇണ്ടാവും, ഇണ്ടാവും അത് ജീവിതമാണെങ്കിൽ അത്ണ്ടാ
ആഹ് അല്ലാതെ അല്ലാതെ ഞമ്മൾ തികഞ്ഞിട്ട് ആരും നമ്മള് ഉണ്ടാവൂല ഒരാൾക്കൊരു ബുദ്ധിമു ഒരാൾക്ക് വീട്ടില് ഒരു പ്രശ്നാണെങ്കി മറ്റ്
മറ്റൊരാൾക്ക് വേറൊരു പ്രശ്ന ആയിരിക്കാം ആഹ് പിന്നെ അത് തന്നെയല്ലേ നമ്മള് കാണണത് പോലെ അല്ലായിരി പ്രശ്നം അപ്പോ
ആ ഒക്കെ ക്ഷമിച്ച് സാഹചര്യത്തിനനുസരിച്ചിട്ട് പോവ അല്ലാത്പ്പോ ഒരു ജീവിതം ഒന്നല്ലേ ഉള്ളൂ അത് ആസ്വദിക്കാ
എടുക്കാനും നമുക്ക് പറ്റൂല്ല എന്താച്ചാല് ഇപ്പഴ്ത്തെ പിള്ളേരാണെങ്കിൽ പിന്നേം കൊഴപ്പയില്ല അത് നമ്മുക്കൊന്നും അങ്ങനെ പറ്റ് പറ്റില്ല നമ്മള്ന്ന് വച്ചാല്ല് ആരാണ്ട് പറഞ്ഞിണ്ട് മക്കളായി മക്കളുടെ ഇതായി അതൊക്കെ അവരെ ഇനി മര്യാക്ക് വളർത്താം മര്യാ
ഒറ്റനോട്ടത്തിൽ നോക്കുന്നവര്ക്ക് എന്താപ്പ കൊഴപ്പം അങ്ങനെ ജോലി അങ്ങനെ ജോലി ഇണ്ടല്ലോ എന്താപ്പ അത് കൊഴപ്പന്നായിരിക്കും അവര് ഓലെ മനസ്സി
ആ അത് തന്നെ അത് തന്നെ എ എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെയാണ് അവര് നല്ല പഠിത്ത് എം എസ് സി എൽ എൽ ബി ആണ് അവര് അവരും നല്ല ഇതാണ് ഞാനും പി ടീച്ചറാണ് എന്ന് വെച്ചാ ഇതുകൊണ്ടൊന്നും ആകണില്ലേ നമ്മള് കടംന്ന് പറഞ്ഞാ ഭയങ്കര ഒരു കെണിയാണ് മോളെ അത് വന്നാ പിന്നെ ഭയങ്കര പാടാ അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുത്തോ കടം വാങ്ങിക്കും. അങ്ങനെ അങ്ങനെ നങ്ങനെ അങ്ങനെ കടം വന്നു ചൂട് അതൊക്കെ എന്റെ ആരണ്ടും പറയ ഇതവര് പെൺകൊച്ചും ആങ്കോച്ചും ആണ് അവരുടെ കാര്യമൊക്കെ ആവുമ്പോയ്ക്കും ഒന്ന് കറക്റ്റ് ആയാ മതിയാര്ന്ന്. അതെയ് ഇനി മക്കളുടെ കാര്യള്ളൂ നോക്കണ്ടേ നമ്മള് അപ്പൊ പിന്നെ മക്കളുടെ കാര്യം
ഞമ്മള് നമ്മളെ ഞമ്മള് ആ പടച്ചവനോട് പറയ അതന്നെ ഞമ്മളെ പ്രാർത്ഥന അല്ലാതെ ഉം ഒക്കെ ശെരിയാവും
ആ അത് നേരം എന്നാ ആ ശരിയാ ഓക്കെ എന്നാ നിങ്ങള് വിളിച്ചോട്ടാ ശരിയെന്നാ ആ ഇല്ലല്ല ഇപ്പൊ ഫ്രീയാണ് ഞാൻ നടക്കണ സമയാണ് സ്കൂളില് ഓക്കെ ശരിയന്ന